ആഹ് ചായ കുടി മോളെണീറ്റോ ചായ കുടിയൊക്കെ കഴിഞ്ഞ മക്ക്
ഇല്ലില്ലല്ല ഇല്ല ഇതെവിടെണ്ട് ഇവിടെണ്ട് ല്ലാരുവിടെണ്ട്. മോള്ണീറ്റിട്ടില്ല ഇപ്പണീക്കുവായിരിക്കും അപ്പയിന്റെടേൽ നിസ്കാരവും ചായടിയൊക്കെ കയ്‌ക്കണം.
സൈലന്റ ആയിൽിക്കുകണല്ലോക്കളൊക്കെ അല്ലെ.
അവര് എന്റെ ഫോണന്നേ നെറ്റ് വലിച്ചിട്ട്. ഇവിടെ ടി വിക്ക് കണക്ട് ഇവിടെ വൈഫൈ വേണ്ട ഞാൻ പർന് ഞാൻ മക്കളെ പഠനം ബാക്ക് ഇക്കോട്ട അവിച്ചിട്ടേ വൈഫൈ വെക്കേണ്ട പറഞ്ഞതാണ് അപ്പൊ സിസി ടിവിന്റെ ഇതുണ്ട് അപ്പൊ അതിലേക്ക് കണക്ട് ചെയ്തിട്ട് എന്റെ ഫോണത്തെ നെറ്റ് ഊറ്റലാണ് അവരെടെ പണി
മെയിന ആയിട്ടുള്ള പണി
അത് കഴിുന്നവരെവരവിടെ ഒതുങ്ങിിക്കുമല്ലോ
ആഹാ അതന്നെ പിന്നെ ഈ ഇവിടന്ന് ഡ്രസ്സ ഒക്കെ വാങ്ങലേ ഓൺലൈൻ ആയിട്ടാ
ഓൺലൈനാഹ് ഞാനിപ്പ ഇപ്പ പ്രത്യേകിച്ച് ഞാനിപ്പോ പ്രഗ്നൻസിടൈമിലിപ്പോൾ ഡെലിവറിഴിഞ്ഞിട്ടാലും മോൾക്ക് പുറത്തൊക്കെറിയാ ഭയങ്കര കരച്ചിലാ ഫുള് ഓൺലൈൻന്റെ ആളാണ് ഞാൻ ഓൺലൈനിൽ തന്നെയാണ് പെയിനിങ്സ് ഉണ്ടാക്കിയായാലും ഞാാന് ഓൺലൈൻ ഇത് ചെയ്തിട്ട് തന്നാണോ ഓൺലയ്ന്ർ ഞ്ഞാനല്ലൊരു ഫീൽഡ ആാണ് എനിക്ക് തോന്നിയത് പലരും ചോദിക്ക എഹ് ഓൺലൈനിൽ വിശ്വസാൻ പറ്റും അവര് ഓൺലൈനിൽ എന്ത വിശ്വസു ഞാനത് ആയതൊണ്ട് എനിക്ക് കാരണം ലേഡീസിനെ സംബന്ധിച്ച് നല്ലതും ഓൺലൈനിൽ കിട്ടുംന്ന് നമ്മള് സുച്ചിട്ടാ കിട്ടുന്നർ ഞ്ഞപോലെ കയ്യിലുള്ള ഈ ഫോണന്ന് വെച്ചിട്ട് നമുക്ക് എന്തും നേടിയെടുക്കാൻ പറ്റും
ഭർത്താക്കന്മാർ എന്താണ് ചില വർത്താക്കന്മാർൊും പുറത്തേ ഒന്നുംടല്ല എന്റെ വർത്ത അങ്ങനെ കേട്ടോ പുറത്തേക്ക് ഇടൂല ജോലി എടുക്കാനോന്നും സമ്മക്കില്ല അപ്പൊ ഞാന് എന്ത എന്താ ചെയ്യാ ഓൺലൈനിൽ പലേ ബിസിനസ്സുകള ഉണ്ടാവുമല്ലോ ഓ എത്രത്തോളം ബിസിനസ്സ് ഉണ്ട് ഇപ്പോ അപ്പൊ അതിനൊക്കെത്രയോ ഏനിങ്സ് ഉണ്ടാക്കിന്ന് നമുക്ക് എന്തങ്കിലൊക്കെ ഒരു പോക്കറ്റ് മണികൾ കിട്ടുന്നത് അയ്ന്നാ ണ്ട ഡ്രസ്സുകളൊക്കെമുക്ക് ഇഷ്ടപ്പെട്ട ഓൺലൈനിൽ നോക്ക്യാല് അത് നമ്മള് വാതില്പടിയിൽ എത്തുമല്ലോ അങ്ങനെ എന്തെല്ലാം ബിസിനസുകൾ ഉണ്ട് ഇപ്പോ ഓൺലൈൻായിട്ട് ആഹ് അതൊരു സമാധാനാണ് മറ്റത് നമക്ക് എന്തോ നമ്മള് ക ഉം
ഒരു നാല് വർഷത്തോളം ഒരു ഓൺലൈനിൽ വർക്ക് ചെയ്ത ആളായിരുന്നു പിന്നെ ഞാൻ അയിന്ന് റിസീവ് ചെയ്ത പിന്നെ ഓഫ് ലൈന് ഓഫ് ലൈന് ഇത് സെറ്റാക്കിയപ്പൊ ഞാൻ ഒരു മാനേജറായിട്ട് അയില് വർ ണ്ടായിരുന്നു കോഴ്സ് മാനേജറായിട്ട് ഇണ്ടായിര്ന്ന് ടെൻ തൗസന്റ് സാലറി വാങ്ങിയിരുന്നു ആഹ് അപ്പൊ പിന്നെ എനിക്ക് പിന്ന അതും ഞാനിപ്പ ഈ പറ്ഞ്ഞമാരിക്ക് ഞാൻ അന്ന് പഠിക്ക പിക്കാൻ പ്ല്ട്ടു വരെ പഠിച്ചു പോല കല്യാണം കഴിഞ്ഞു പിന്നെനിക്ക് പഠിക്കാൻ പറ്റീല്ല അപ്പൊ എനിക്കൊരു വാശിയായി എന്തേ പഠിക്കണം ഓൺലൈൻല് ഇപൊ ഡിഗ്രി ചെയ്തു
ആഹ് അങ്ങനെ ചിയ്യാ അത് വിദ്യ വിദ്യാഭ്യാസം ഒക്ക ഓൺലൈൻല് ഇണ്ട് അതാണ് മെയിന് വിദ്യാഭ്യാസം ഇണ്ട് ടൈലറിംഗ് ഇണ്ട് അപ്പൊ പലതു
ട്ടും ഞാനെന്തെയ്ത് ൻഡിനോടും ആരോടും ചോദിച്ചില്ല ഞാൻ തന്നെ ഈ വർക്ക് ചെയ്ത് അയിന്ന് കിട്ട്ണ ക്യാഷോണ്ട് പഠിക്കും അപ്പ പിന്നെ നമുക്ക് ക്കാരോടും ക്യസ്റ്റ്യൻ നേരിടണ്ട ആവശ്യല്ലലൊ
ഇല്ല നമ്മള് വീട്ടി തന്നൊയാന്നല്ലൊ ഒരു പൊറ്ത്തേക്കും പോ നമ്മള് നമ്മുക്ക് പൊറ്ത്തേക് പോകണ്ട ആവശ്യം വരുന്നില്ല സർട്ടിഫിക്കറ്റ് അവര് ഇങ്ങോട്ട് അയച്ചേരും എല്ലാം ഓൺലൈൻല് ഞാൻ ടീച്ചിങ് ഇത് പഠിച്ചിണ് ണ്ട് ഏഹ് നമ്മള റെസിനാർട്ടില്ലെ അത് ഓൺലൈൻ ആയിട്ട പഠിച്ചെ പിന്നെ സ്റ്റിച്ചിങ്ങ്ണ്ട് അതൊക്ക നമുക്ക് ഓൺലൈനായിട്ട് പഠി നല്ല നല്ല ക്ലാസ്സ്കള്ണ്ട് പിന്ന പ്ലസ്ട്ടു ഏഹ് ഫി ഡിഗ്രി അതൊക്ക നമുക്ക് ഓൺലൈൻലായിട്ട്
ആഹ് അതെ അതെ അതെ അതെ അതെ ആഹ് ഇപ്പ ഏർണിങ്സ് ഞാൻപ്പൊ നമ്മളിപ്പൊന്ന് നോക്ക്യേ നമ്മള് ഒരു വീട്ടിലിരിന്ന് ഒരു പതിനാർപ്യ കിട്ട്ണതും പൊറ്ത്തു പോയിട്ട് കിട്ട്ണേന് പതിനാറ്പ്യ കിട്ടണെങ്കി ബസ് ചാർജ് വേണം ഒക്ക വാണ്ടെ ഇതിപ്പൊ നമ്മള് വീട്ടിലിരുന്നും ഫാമിൽനെ നോക്കി കുട്ടീളെ നോക്കീട്ട് കിട്ട്ണേണ്
ആഹ് കിട്ടുന്ന ആഹ്
അപ്പൊ പിന്ന ഞാനത് ഓഫ് ലൈന് നിർബന്ധാക്കി അവര് ഓഫ്ലൈൻ നമ്മള് പിന്നെ മാസം മാസം ഓഫ്ലൈൻ മാനേജേഴ്സ് അവ്ടെ എത്തണം നിർബന്ധാക്ക്യപ്പൊ ഇന്നേ കൊണ്ടത് പ ലാ ഹസ്ബന്റ് വിടൂല പറ്ഞ്ഞപ്പൊ ഞാനെന്തീതു അത് റിസൈൻ ചെയ്തിട്ട് പോന്ന് ഇപ്പോ ഞാന് ഇപ്പൊ ഹസ്ബൻ്റ് ഇപ്പൊ ഇങ്ങന പറയുന്ന് ഇണ്ട് നിനക്ക് എന്തെങ്കിലും എന്തെങ്കിലു ചെയ്തൂടെ എന്തെങ്കിലു ചെയ്തൂടെ ഞാന് ഇങ്ങനെ വെറ്തെ ഒറ്റക്ക് ഇരുന്ന് ഇജ് സങ്കടം പറയലൊക്ക ആവുമ്പള് പർഞ്ഞത അത് ഇപ്പൊ ഞാൻ പുതിയൊരു വേറെ ഇതേ പോൽതന്നെ ഒരു ഇതില് കേറിട്ടിണ്ട് ഒരു ഇത് ഇപ്പൊ മിന്ത്ര, ആമസോണ് ഫ്ലിപ്കാർട്, മീഷോ പോല്ത്തൊര് ആ പ്പാണ് ഞമ്മള് പർച്ചേസിംങ് ആപ്പാണ്
ആഹ് പർച്ചേസിങ് അത്
ആഹ്
ഇങ്ങനെയാണല്ലൊ ഓരത് അയ് ഇതിന്റെ നമ്മക്ക് അങ്ങനെ മീഷോന്റെ കാണാ
ആഹ് അത് റീസെല്ലേസായിട്ട് നിക്കാണ് ഞമ്മള് മീഷോലൊക്കെ റീസെല്ലറായിട്ട്
അങ്ങന വർക്കി
അത് ഞമ്മള നമ്മക്ക് നമ്മള്ടേതായിട്ട്ള്ളൊര് ഇപ്പൊ ഒരു ഒരു ഡ്രസ്സ് നമ്മള് അത് അയ്ലിണ്ട് ഞമ്മക്ക് സെറ്റിംഗ്സില് പോയിട്ട് ഞമ്മക്ക് റീസെല്ലറായി നിക്ക്ണംന്ന് ഇണ്ടെങ്കി മീഷോന്റെ ഇ പോയിട്ട് ഞമ്മക്ക് വർക്ക് ചെയ്യാം അപ്പാ അതായത് ഇപ്പൊ ട്രൻഡിങ്ങില് ഓടിക്കൊണ്ടിരിക്ക്ന്നെ എക്സാമ്പിള് പറ്യാണ് ഒര് കുർ ത്താ ട്രെൻിങ്ങില് ഓടിക്കൊണ്ടിരിക്ക്ണാ കുർ സൊക്കെ നോക്കീട്ട് അതിന്റെക്ക ഫോട്ടോ ഞമ്മള് സെലക്ടീയ്യ ഇന്ന്ട്ട് അയിന്റെ ക്യാഷോക്ക ഒര് മുന്നൂറ് രൂബന്റെ ഒര് കുർത്ത്യാണെന്ന് ഇണ്ടെങ്കി ഞമ്മക്ക് അയ്മന്ന് കിട്ട്ണ ഞമ്മള്ടെ ഇൻകം കൂട നമ്മ ന്ന് വെച്ചാല് ഇപ്പ ഒര് ആ ഒര് നൂറ് രൂപാ മുന്നൂറ് രൂപന്റെ ബുക്കന്നെ ഒര് നാന്നൂറ് രുവെല് ഇണ്ട് ആ ഇന്നട്ട് നമ്മള് ആള്കൾലെ
എത്തിച്ച് കൊട്ക്ക ആഹ് അങ്ങനെ കൊറെ ആൾക്കാര് എണിങ്സ് ഇണ്ടാ എത്രയോ ആൾക്കാര് അങ്ങനെ എണിങ്സ് ഇണ്ടാക്കി വാങ്ങിട്ട്ണ്ട് ഞാൻ കണ്ടിട്ട്ണ്ട് അങ്ങനെ അങ്ങന ഓരോ കുട്ടികളെ ഡ്രസ്സ് ആഹ് ഞാനും വാങ്ങിട്ട്ണ്ട് അന്നന്നേ ഞാന് ഇങ്ങനെ കര്തും വെ ഇങ്ങനി ഇണ്ടല്ലോ ആൾക്കാര് ഒരു വീട്ട്ന്ന് പൊർത്ത്ക്ക് പോകാതെ എത്രയോ പൈസ അങ്ങനെ ഇണ്ടാക്ക്ന്നൊര്ണ്ടല്ലോ മീഷോന്നാ ഫ്ലിപ്പ്കാർട്ട്ന്ന് ആമസോണ്ന്ന് ഒക്കെ ഓരോ ഇതായിട്ട് നിന്ന്ട്ട് പിന്നെ അതേപോലെ പലത്ണ്ട് ഞമ്മക്ക് ഒര് ഓൺലൈല് എന്തൊര് സാ ഞമ്മക്ക് ആവശ്യ ള്ളാ എന്തേ സാധന ഞമ്മക്ക് അങ്ങനെ അടിച്ച് കൊട്ത്താ മതി പലതും അയ്ലങ്ങ് വരും പാത്രങ്ങള് കുക്കറ് പിന്നാ ക്ക് എന്തേക്കെ വേണ്ട്യാ ഞമ്മള് മ ഇൻക്കി കുട്ടിയളെ ബേഗ് അടക്കം ഞാന് അവ്‌ട്ന്നാനി വാങ്ങിയേ കടെലോന്നും പോകാതെ ബേഗ്കള് പലതും ഡ്രെസ്സൊക്കെ പിന്നെ എ എത്രത്തോള ഇണ്ട് ഇങ്ങൻത്തെ ഈ ഒ ഓൺലൈലായിട്ട് ഇപ്പം പ്പാ കൂടുതല് കൂടുതലായിട്ട് കാണാള്ളത് ഓഫ് ലൈനെക്കാളും കൂടുതല് കാണാൻക്കി ഓൺലൈൻ ആയിട്ട്ള്ള ഓരോ ബിസ്നസ് ആണ് ഉം. ഉം
അതെ അതെ
ഇങ്ങള് ചെ ചെയ്യല് ഇണ്ടോ ഓൺലൈറ്റായിട്ട് എന്തേ ബിസ്നസ്സ് ഇങ്ങള് കേക്ക്കളൊക്കെ ഇണ്ടാക്കിട്ട് അങ്ങെനെ പ ഫുഡില് വല്ല്യ താല്പര്യാന്നല്ലേ പ ന്നെ ഫുഡിന്റെ ഇതിനൊക്കെ അന്നേരം ഇങ്ങക്ക് അങ്ങനൊക്കെ ചെയ്തുടെ ഓൺലൈനായിട്ട് ഇങ്ങനെ കൊട്ത്തൂടെ ചെയ്യല് ഇണ്ടോ അങ്ങനെ ഹലോ ഈ ഫുഡിന്റെ ഒക്ക അങ്ങനെ ചെയ്‌തൂടെ ഇങ്ങക്ക് ഹലോ